നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെ?
സുഖാണ്.
ആഹ് മക്കളെത്രാളുണ്ട്? ആ പണികളൊക്കെ ഒരുങ്ങി ഇരിയ്ക്കുകാണ്. ഇപ്പൊ കുട്ടിയ്ക്കു പ ഞാനവൾക്കു മരുന്ന് കൊടുത്തു ഇങ്ങനെ ഇരിക്കാണ്. എന്തൊക്കെയാ ഇങ്ങള
ആഹ്
ഞങ്ങള്. നിങ്ങക്ക് എത്ര മക്കളുണ്ട്? ആഹ്, അത് ശരി. ആഹ്! എന്താ കൂട്ടാനൊക്കെ? മക്കള് രണ്ടാളാണ്.
ആഹ്
എന്താ കൂട്ടാനൊക്കെ? ആ ഒന്ന് ചെറിയ കുട്ടിയാണ്. ഒരു വയസ്സ്. ഒരു കുട്ടി വലിയ ആറേഴ് വയസ്സായ്ക്ണ്
ഞാൻ എന്ത് ചൂടാന്നറിയോ,
ആ അത് ശരി! അത് നല്ല ടേസ്റ്റ് ആവൂല്ലേ?
ആഹ് അവ്ടെ? ആഹ് അവ്ടെ
ആണ്. എറച്ചി
ആഹ്, ആഹ് ഇല്ല, ആഹ് ആഹ്
വേറേന്തൊക്കെ വിശേഷണ്ട്? ആ. ആഹ്, രണ്ടു നേരം വെക്കുവേ, വെക്കും. പിന്നെ ഉമ്മിം ഉപ്പിയൊക്കെ എവ്ടെ?
ഉമ്മ ഉപ്പയില്ല. എനിയ്ക്കു ഉമ്മ്ണ്ട് വീട്ടില് ഉമ്മണ്ട്. ഇവിടുത്ത ഉപ്പയും ഉമ്മയും മരണപ്പെട്ട്
ആഹ്
ആഹ്, ഇവിടുത്തുമ്മയും മരണപ്പെ. ആ
ആഹ്, അത് ശരി. ഉം ഹസ്, ഭർത്താവ്
ഉം അവിടെത്രാൾ മക്കള്?
മക്കള് രണ്ടാള്. ഭർത്താവിന്റെ ആ ഒരു ഏട്ടനുണ്ട്. ആ
അവിടെ ആ ഇവ്ടെ രണ്ട് രണ്ടാണും രണ്ടു പെണ്ണ്‌ങ്ങൾ
ആ ആണിലേ ആ. വേറെന്തൊക്കെയാ വിശേഷങ്ങള്? അവർക്കൊക്കെ കുട്ടികളും മക്കളും ആയില്ലേ?
വേ ആഹ് എല്ലാർക്കും മക്കളായുണ്ട്. എല്ലാർക്കും ആണും പെണ്ണും ഒക്കെണ്ട്
ആഹ്, ആ നിങ്ങളെന്തേലും കൃഷിയൊക്കെ ചെയ്യുണ്ടോ? കോഴി വളർത്തല്, ആട് വളർത്തല്? ആഹ്
കോഴിണ്ട് പിന്നെ മറ്റേ നമ്മളാ, മത്തങ്ങാ കുമ്പൾ. മത്തങ്ങാ ചെരക്ക മെളക് അങ്ങനെയൊക്കെ കൃഷിയക്കണ്ട്
ആ
ഇപ്പം മഴ പെയ്തപ്പഴൊക്കെ എല്ലും പോയേക്കും
ആ
ആ അങ്ങനെ അവടെ എ അവടെ എന്തേലും ഉണ്ടാ
ആഹ് ഇവടെ കുമ്പളം അല്ല ആട് ആടില്ല കോഴിയിണ്ട്
മ് മ്
പിന്നെ ഞങ്ങള് വലിയ പച്ചക്കറി തോട്ടം അങ്ങനെയൊക്കെ ഒണ്ടാക്കാറൊണ്ട് ഉം മറ്റേ കുമ്പളം മത്തൻ അങ്ങൻക്കെ കൃഷി ചെയ്യണ്ട്
ആഹ് ഇവടെ അതെ മത്തങ്ങ മത്തങ്ങ ഇണ്ടായി പിന്നെ ചെരക്കണ്ടായി പിന്നെ ഇതില്ലേ റെബൂട്ടാന്
ആഹ്
നല്ല മഴ ഇന്നലെ രാത്രി തെടങ്ങിയല്ലാം മഴയാണ്
അത് നല്ല ടേസ്റ്റ് ഇല്ലേ കയിക്കാന്
ആഹ് അതന്നെ ആഹ്
ഉം ഇവടെ മഴ പെയ്തു കൊണ്ടെ ഇരിക്കാണ് ഇപ്പോ
ആഹ് ഇവടെ നല്ല മഴേന്നെ ഇന്നലെ രാത്രി തൊടങ്ങില്ല മഴയാണ് ഇന്ന് ഇപ്പോ തോർച്ചൊന്നും ഒണ്ടായിട്ടില്ല ഇപ്പ അത് ഇർട്ടു തീട്ട നക്കണ്ട് മ് ആഹ്
കൊറച്ചേരം കൈഞ്ഞ് ഇനി ഇപ്പം ഇപ്പ ഉം ഇനിപ്പം ഒന്ന് തോരും പിന്നെയും മഴ പെയ്യും ആഹ്
ഉം
വേറെ എന്തെന്റെ വിശേഷങ്ങളൊക്കെ ആഹ് അതന്നെയ അത് ഇപ്പടെ ഇങ്കിപ്പനിയാണ് എല്ലാർക്കും തൈ ഹോസ്പിറ്റലിൽകാണിച്ചപ്പോ ഡോക്ടർും കൊൂ അങ്ങനെ പറയേ ഒരു നാലുസം കഴിഞ്ഞിട്ട് കൊറവില്ലെങ്കി കൊണ്ടന്ന് ബ്ലഡ്
ബ്ലഡ്ക്കെ ബഡൊക്ക ടെസ്റ്റിയ ആ ഞങ്ങൾക്കൊക്കെ ചെയ്ത് ഞങ്ങൾക്കൊക്കെ ടെസ്റ്റ് യ്ത് ഇതേപോലെ എല്ലാര്ക്കും വന്നു പനി ആ എല്ലാര്ക്കും വന്ന പനി ഭയങ്കര ക്ഷീണം തലവേദന തലവേദന ഉ കെടു ആ കെടു ക്കാനൊന്നും പറ്റണില്ല ഇപ്പൊ മറ്റേ മറ്റേ ഒരു പനിയുണ്ടല്ലോ ഷികല്ല
ശിഖല്ല അത് വേറെ ആ ഇപ്പൊ പുറത്ത കറങ്ങണേ പേടിയാണ് കുഞ്ഞ മ മക്കളെട്ടേ എന്ത് രോഗ എവിടുന്നാ വരാന്നറിയില്ല ഇങ്ങള് ബേച്ചിടോക്കെ എന്താങ്ങനെ റബർ കാഡ് അങ്ങനൊക്കെ ഇണ്ടോ
റബർ കാടല്ല പാടണ്ട് വെള്ളം കെട്ടി നിക്കണ സ്ഥലല്ലേ കൊതു കൊതുക് പെരികൊല്ലോ
ബെ ക്കിലൊക്കെ ആ നല്ലോം സൂക്ഷിക്കാണം നമ്മൾ ആ വെള്ളത്തിലൊക്കെ കുളിക്കാൻ പോവലുണ്ടോ ങ്ങള് അവിടത്തെ തോട്ന്തേലും ണ്ടോ
അങ്ങനൊന്നും പോല്ല അങ്ങനത്തോട്ട്ത് ന്നാണ് ഞമ്മക്ക് വര്യ
ആ വരാ ഈ ചളിവെള്ളം കെട്ടി നടക്ക് ണോട്ത്തൊക്കെ ആ അങ്ങൻത്തെ കെട്ടി നിൽക്കണ സ്ഥലങ്ങൾ ഇണ്ടെങ്കി അത് നിർമമാർജനം ചെയ്ചോണ്ടി പറഞ്ഞിട്ട് പഞ്ചായത്തരോക്കെ ബോധവൽക്കരണ തിന് വന്നിന്നു ക്ലാസ്സ് തകൾ ഉണ്ടായിന്നു പിന്നെ ഈ ഗ്രാമ സഭയൊക്കെ കൂടുല്ലോ അവിടെയൊക്കെ പറയുണ്ണ്ണ്ട് ഇത്
ആ ആ അവിടെണ്ട ഇങ്ങളഅവിടെണ്ടാ
ആ ണ്ടെ എന്ത്
ആ ആ ഭാത്തൊക്കെ ഇണ്ടാ ങ്ങനെ വെള്ളം വെള്ളം അല്ല വെള്ളം കെട്ടി നി ക്കണ ! !
ആ ചെലയിടങ്ങളിലൊകണ്ട് പിന്നെ റബ്ബർ തോ അടുത്തിട്ടെങ്കി പറയിം വാണ്ടല്ലോ നല്ല കൊതുകൊക്കെ ണ്ട് വിടെ അതും പേടിയണിപ്പൊ കുട്ടികൾക്കൊക്കെ പനി വരുന്നത്
രാത്രിയാവുമ്പോ വേഗം ജനാലൊക്കെ വാതിലക്കെ അടിച്ചാ മതി പിന്നെ അങ്ങനെ തുറക്കണ്ട തുറക്കുമ്പോളാണല്ലോ വര
ശല്യന്നൂല്ലല്ലോ മൃ മൃഗങ്ങളൊക്കെ മൃഗങ്ങളുടെ ശല്യന്നുംല്ലല്ലോ റബ്ബർത്തോ ട്ടൊക്കെ ആവുമ്പോ
ആദ്യക്കെ ഇണ്ടായിന്ന് പുലിയൊക്കെ ഇറങ്ങിനു ഇപ്പ അങ്ങനെ വലിയ പ്രശ്നം കേൾക്കാറില്ല മ് ഇവിടെ നാട്ടി ക്കൂടെ എപ്പൊ കുറച്ച് കുറവുണ്ട് ചില ചിലടൈൽ ഇതിന്റെ അപ്പുറ വലിയൊരു കാട്ണ്ട് അവിടുന്ന് കാട്ടാനൊക്കെറങ്ങും അപ്പഴൊക്കെ പ്പ പേടിയാണ് മ്മ് എന്നിട്ട് ആ രാത് ത്രി വന്ന് പോയ അടയാള കാലടയാളൊക്കെ കണ്ടിന്നു ഈ ഉം അങ്ങനെക്കെ അപ്പൊ ഇപ്പന്നാലും വലിയ കൊഴപ്പല്ലാതെ പോണു പിന്നെ അയിന്റെതായ എന്താ ജീവനക്കാരണ്ടാവുമ്പോ പിന്നെ ആയിറ്റളെ ക്ക ങ്ങനെ ഇതാകോലോ നോക്കി നടത്തുവെ
ഉം
പിന്നെന്തൊക്കെയാ ഇങ്ങള് പ്രിയദർശിനയിലൊക്കെ കേറിന്നോ കൊരങ്ങന്മാര ഇടക്കൊക്കെ പോവാറുണ്ട് ദിനെ നിങ്ങളെ നാട്ടിലുണ്ടോ
ആ ഇവിടന്നാള് വന്നോണ്ടായിര്ന്ന് അഅമ്മയും മൂന്ന് കുട്ടിയളും തന്അച്ഛനും കൂടെ ഉം
ആ ആ അത് ശരി കുട്ട്യാൾക്ക് ഒര് രസാവില്ലേ അതൊക്കെ കാണല്
ആഹ് കാണുമ്പ അതെന്നെ ഇവിടെ ഞങ്ങൾ എന്നിട്ട് മുൻ വശത്ത്കൂടൊക്കെയാണ് പോയത്. ന്നിട്ട് ഞ ഉ നിങ്ങള് പോയ ആ് നിങ്ങള് പോയ പ്രിയ ദർശിനിയിൽ പോയാ
ആണ്ട്
പ്രിയദർശിനിയിൽ കയറിയാ
ഞാനും കേറിറ്റില്ല, ഞാനും ഉമ്മയും മൂത്തച്ചിയും ഒക്കെ പാട കൂടിട്ട് കേറാ നി ക്ക്ണണ്ട് പറയാ. അതൊരു ഇതല്ലേ ഞമ്മളെ
ഉം ആണ്
ആ പോയി വരാന് ലേ. ആഹ്
വേറെ എന്തെല്ലാ ഇണ്ട് കൊഴപ്പല്ലാതെ പോണില്ലേ. മം ചായക്ക് കടി ചായക്ക് കടി പഴമ്പൊരി മ്മ് പഴംപൊരി ഇണ്ടാക്കിന്നു
വേഗം പണിയള
ആ വേഗണം ഒരിക്കും കുട്ടി ഉറങ്ങ്യ ടൈമിൽ
ആഹാ
നോക്കാനും നിക്കണ്ടേ. ആഹ് ചോർ കൊണ്ടോവും
ചോറ് കൊണ്ടൊവോ മോൻ ഉസ്കൂളിക്ക്
ഉം ചോറ് കൊണ്ടോകികാരം. അപ്പൊ പിന്നെ നേരത്തെ ചോറ് കറി ഒക്കെ ആവുംചെയ്യും പിന്നെങ്ങ
ആഹ്
നിക്ക് ഏത് എന്താ അതാ ഇഷ്ട ഒപ്പനക്കൊക്കെ കൂടിണോ ഇങ്ങള് സ്കൂൾ പഠിച്ചു പോ?
ഇല്ല ഇല്ല അങ്ങനൊന്നും കൂടിയിട്ടില്ല. ഒപ്പനൊക്കെ ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോ ചേർന്നട്ടുണ്ടായിന്ന്. പക്ഷെ ഞാാന് ഒരു പ്രാവശ്യം കളിച്ചിട്ട്- ള്ളൂ. പിന്നെ കളിച്ചിട്ടില്ല.
കൾ
മ്
കായികത്തിലൊക്കെ ണ്ടായിരുന്നു ഓട്ട മസരത്തിലൊക്കെ നി സെക്കന്റ് ഒക്കെ കിട്ടീന്നു. ഏ മെഷീൻ അടിക്കോന്നോ, ആ ചെറുതായിട്ടൊക്കെ വീട്ടില് മെഷീൻണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ തയ്ക്കാറുണ്ട് ഇങ്ങള് അടടിക്കോ?
ആഹ് ഞാന് മാക്സി ഇതൊക്കെ. നമുക്ക് എടുത്താലൊക്കെ കൈയ്യ് കേറ്റിക്കാനും അങ്ങനെൊക്കെുള്ളൊക്കെ ചെയ്യും.
ആ അത് ശെരി ഇങ്ങള് കുടുംബശ്രീയിലൊക്കെ ഇണ്ടോ?
ഇല്ല ഇവിടെ കുടുംബശ്രീ ആരും തുടർ- തുടങ്ങണില്ല എല്ലാ. ഇപ്പോഴും പറയൂ തുടങ്ങാ തുടങ്ങ പതിനൊന്ന് ആൾ ണ്ടായാ മതി. തുടങ്ങന്നൊക്കെ പക്ഷേ ഇവര് ആരും തുടങ്ങാനൊന്നും ഒരുങ്ങ്ണ്ഒന്നുല്ല ഞമ്മൾ ഒരുങ്ങണ -
ആഹ് അത് ശരി.
മ് അത് കാരണം അപ്പൊ ആരും തുടങ്ങിയിട്ടൊന്നുമല്ല. എല്ലാ എപ്പോഴും പറയും തൊടങ്ങാ കൊറെേ ആനുകൂല്യങ്ങളൊക്കെ ണ്ട് എന്നൊക്കെ പറയും. മ്
ഒരാളാണ് മുന്നിട്ട് ഇറങ്ങ്യ പിന്നെ എല്ലാരും ണ്ടാവും അയിന്റോപ്പം.
ഉ പിന്നെ ഇവിടെ അടു അടു- അടുത്ത് രണ്ട് മൂന്ന് പെണ്ണുങ്ങളൊക്കെ വേറെ കുടുംബശ്രീ ആയിട്ട് അവര് വേറെ ഇതിലാണുള്ളത്. കാര അവരൊന്നും ഇല്ല അവരൊന്നുമല്ല മ് മ്.
ശരി
അങ്ങനെല്ല
പിന്നെ എന്താ ഓന്യ അടുത്ത മാസം ഓണം വെക്കേഷൻ ഒക്കെ അല്ലേല്ലേ? കുട്ടികള് പഠിക്കണൊക്കെ ണ്ടോ?
ആഹ കൊഴപ്പല്ല പഠിക്ക്ണ്ട്
ആഹ് അഅ് ശരി. മാർക്കൊക്കെ ണ്ടൊ?
ആഹ് കുഴപ്പമല്ല കുഴപ്പല്ല തുറന്നിട്ടല്ലേ ഉള്ള മറ്റേ ടെസ്റ്റ് നടക്കാൻ പോവല്ലേ മട്ട ടെസ്റ്റ്-
ആഹ് ആഹ് അത് ശരിയാത് പടുത്തായല്ലോ ല്ലേ.
ആഹ് ആയി.
ചായയുടെ കടിയൊക്കെ ന്താ ണ്ടാക്യാ കാലത്ത്?
കാത്തി ഞങ്ങള് ദോശ ണ്ടകും അധികം ദോശ അധികം എല്ലാർക്കും ഇഷ്ടം അല്ലെ പിന്നെ വല്ല എന്താ ഉഴുന്ന് മറ്റേ- ഇല്ലയോ അങ്ങന എന്തതൊക്കെ ഇണ്ടാക്കും പത്തിരി പൂരി ആ പല ഐറ്റംസ് ഉണ്ടാക്കുവയി-
ആഹ്
അധിക എല്ലാ രും ഇഷ്ട ദോശയാണ് അ കുട്ടികൾക്കൊക്കെ കെ യിക്കാൻ സുഖം ദോശല്ലേ കൂട്ടൊന്നും ഇപ്പൊ അങ്ങനെ ഇഷ്ടം തന്നെയല്ല ഭൂരി പിന്നെ ഇണവായ ആവുകൊണ്ട് അതും വല്ലാതെ കഴിക്കൂല
ആ കാലത്ത തന്നെ അല്ലേ ഉ ഇവിടെ അതെ ഭൂരി ഭൂ ഭൂരി അങ്ങനെ ണ്ടാക്കും ഇഡലി ണ്ടാക്കും അതുപോലെ അതേപോലെ ദോശെ അരച്ചച്ചീന്ന ഒരു ദിവസ ഇട്ടലിണ്ടാക്കും ഒരു ദിവസം പിറ്റേ ദിവസം അരച്ച തന്നെ ബാക്കി- ദോഷംണ്ടാക്കും അങ്ങനെ
ആഹ് അങ്ങനെയണല്ലേ നാളക്ക് ഞ്ഞ്എന്താ ണ്ടാക്കണ്
ആ ഇന്നിപ്പോ ഞങ്ങ നിരച്ചിട്ട് ഇന്ന് ഇട്ടലി ഉണ്ടാക്കി നാളെ ദോശ ണ്ടാക്കാന്ന്ചിട്ട ന്ന് അരച്ചതാ
ആഹ അത് ശരി ആഹ ആ പിന്നെ ഞാൻ വിളിക്ക ട്ടോ
ആ പത്ത് മിനിറ്റ് ആയാ
ഏ ആഹ്
പത്ത് മിനിറ്റ് ആയാ